ഹലോ
ഹലോ എന്തൊക്കെയാ വിശേഷം?
നല്ല വിശേഷം അങ്ങനെ പോണുണ്ട്
എന്ത ചെയ്യുന്നെ?
ഞാനിപ്പൊങ്ങനെ മോനെ ഉറക്കെയ്ര്ന്നു
ആഹ് വലിയ കുട്ടിയ അതോ വാലവാടി പോണതാണോ സ്കൂള് പോണതാണോ
ചെറിയ കുട്ട്യ അംഗനവാടി പോവുന്നുണ്ട് ഇപ്പൊ
ഫുഡൊക്കെ കഴിച്ചൊ?
ആ ഫുഡൊക്കെ കൊടുത്ത് ഇപ്പൊ ഇങ്ങനെ ഉറക്കാൻ കിടത്തിയതാണ്
ഏഹ് എന്തേനു ഇന്നത്തെ ഭക്ഷണം?
ഇന്ന് രാത്രി ചോറ് തന്നെയാണ് ഉണ്ടാക്കൽ
ചില വീട്ടിലൊക്കെ ചപ്പാത്തി അങ്ങനെയൊക്കെ അല്ലേ വൈകുന്നേരം കഴിക്ക നമ്മളെ വെല്ലി രൊക്കെയ് നമ്മള് ഇപ്പളും ചോറും അല്ല ശരിക്കും വൈകുന്നേരം ഇങ്ങനെ ച ചപ്പാത്തി അങ്ങനത്തെ എന്തെങ്കിലും ചെറുകടി അങ്ങനെയൊക്കെയാണല്ലൊ കഴിക്കാൻ പറ്റ
അത് ശരിയ അങ്ങനെയൊക്കെ കഴിക്കണെങ്കിൽ നമുക്ക് കൊഴുപ്പൊക്കെ കൊറയും
തടിക്കും നല്ലതാണ് പിന്നെ ഈ വയർ ചാടൽ അതിനൊക്കെ നല്ലതാല്ലെ
അത് നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള സാധനാണ് പക്ഷെ നമ്മള് അതൊന്നും നോക്കൂല മാത്രം നമ്മക്ക്ങ്ങനെ ചോറ് കഴിച്ച് ശീലായി അത് ഇല്ലാതെ പറ്റൂല ചോറെന്നെ വേണം
ചെലോൽ ഫ്രൂട്സ് മാത്ര കഴി ച്ച് കിടക്കാറുണ്ട്
നമുക്ക് ഫ്രൂട്സ് മാത്രം കഴിച്ച വയറ് നറയത്തൊന്നു
ഏഹ് ഇല്ല ല്ല
ഉം നമ്മളൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്ക പോയി കിടക്ക ഉറങ്ങ പക്ഷെ ആരോഗ്യം നോക്കി നോക്ക്ണോല് എങ്ങനെ വെച്ചാൽ നേരത്തെ രാത്രിക്കത്തെ ഭക്ഷണം ഏഴ് മണിയാവുന്നതിന്റെ മുൻപ് ഓല് കഴിക്കും ക്കും ഇന്നട്ട് അത് ദഹിച്ചിട്ട് ഓല് കടക്കുള്ളു
ഉം
അങ്ങനെണ്
ആഹ് പക്ഷെ ഇ ഞമ്മക്കൊക്കെ ഇപ്പൊ ഈ പ്രായത്തിലെന്നെ കുറച്ച് നേേരം ഇരുന്നാല് കലുവേദന ഒന്ന് കുഞ് കുഞ്ഞ് കുനിഞ് പൊന്തിയാൽ ഊരവേദന
അതെ അതെ ഇവിടെ എനിക്ക് പ്രായമായ ഉമ്മണ്ട് പ്രായായി എന്ന് പറഞ്ഞാൽ നല്ല പ്രായയിക്ക്‌ണ് അവരെല്ലാ പണിയും ചെയ്യും അലക്കും പിന്നെ മുറ്റത്ത് കൂടെ പണിടുക്കും ഉച്ചക്ക്‌ ഒന്നും കിടക്കൂല അന്നത്തെ ആരോഗ്യം അന്ന് പറയുമ്പോയൊക്കെ ഭക്ഷണം ഇതൊന്നും കിട്ട പഷ് എന്താന്നോ മായം ചേർത്ത്കാണ്ട് ഭക്ഷണങ്ങൾ കഴിക്കൂല എന്ത് തിന്നാലും മായം ഇല്ല ഭക്ഷണം അല്ലെ ഞമ്മക്ക് കിട്ടുന്നത് ഒരു പച്ചക്കറി ആയാലും അതിലൊക്കെ മായം
ആഹ്
പയങ്ങളാണ് ചേർ
ഈ ഉപ്പ് ഉ പ്പ് പഞ്ചസാര അതിലൊക്കെണ്ടല്ലോ കെമിക്കല് നമ്മള് ഒരിക്കലും ചിന്തിക്കാത്ത ഭക്ഷണംആയിരിക്കും
കല്ല്പ്പാണലൊ കിട്ടണത് നമുക്കൊക്കെ ഇപ്പൊ പൊടി അതിലൊ. പ്പന്തൊക്കെയോ ചേർക്കുന്നുണ്ടാലോ ഉപ്പൊക്കെ നമ്മളെന്നും ഉപയോഗിക്കണ സാധനാണല്ലോ
സാധനായി അതൊക്കെ നമ്മള് കല്ലുപ്പ് നമക്ക് പറ്റില്ലല്ലോ
അതെ നമക്ക് എന്തേ തൊട്ച്ചാ അതും മു മുറ്റടിച്ചൊരിയാ തന്നെ ഉരവേദന കയ്യൂവേദന ആഹ് അതെ
അലക്കാൻ കയ പിന്നെ പിന്ന വെച്ചാല് നമ്മക്ക് അലക്കേണ്ട ആവശ്യം വരുന്നില്ല വാഷിംഗ് മെഷീനാണ്
അതെ
പിന്നെ അലക്കേണ്ട ആവശ്യല്ല
അതെ അതെ പണ്ടത്തെ എ വയസായാലൊക്കെ ണ്ടല്ലോ എന്താ അവരെ കാലത്തൊക്കെ ഇങ്ങനെത് അമ്മി ഒരല് ആ ശരീരം അനങ്ങേയിന്ന് ല്ലേ ഇപ്പ നമ്മള അതന്ന് നമുക്ക് എല്ലാ സജ്ജീകരണം ഉണ്ടായാലും നമക്ക് അനങ്ങാൻ മടിയ
തൊടക്കാൻ വരെ നമുക്ക് കുമ്പിട്ട് തൊടക്കാൻ മടിയാണ് മോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മള് തൊടക്ക്ണത് അതിന് വരെ നമക്ക് കുമ്പിടാൻ കൂടി മണ്ടിയാണ് ഇപ്പ ഇപ്പൊ അടിച്ചുവാരി തൊടക്കാനൊക്കെ ഒരു മെഷീന് എറങ്ങിയിട്ടുണ്ടല്ലോല്ലേ ങ്ങനെ
പാത്രം കഴുകാന്
പാത്രം കഴിക്കാനൊക്കെ മെഷീൻ ണ്ടല്ലോ ഇപ്പൊ വാഷിംഗ് മെഷീൻ പോലത്തെ അതാണ് നന്മക്ക് ഈ സൗകര്യങ്ങൾ കൂടുന്തോ റും ആരോഗ്യം നഷ്ടപ്പെടാണ് നമ്മള് ഞമ്മള് തീരെ എക്സസൈസ് ചെയ്യാതെ ആവു ആണ് അനങ്കാരിയാകാന ഇപ്പൊ ഓരോരുത്തര് ജിമ്മിന് പോവല്ലേ.
അതെ നമ്മള മക്ക പഴേ പഴേ തിങ്ങനെ ഒര്ലാണ്
ഇത് ഇങ്ങനെ അരി എടുക്കുന്ന അതൊന്നും അവർക്കറിയില്ല ഞമ്മ തന്നേ, അറീല്ല, അവരെ കാലത്തൊന്നും ഒന്നും അറിയി
ഉപയോഗിച്ചിട്ടില്ലല്ലോ
ന്നല്ല
നമ്മൾ നമ്മളെമ്മാരൊക്കെ ഉപയോഗിക്കണ കണ്ടു എന്നല്ലാതെ നമ്മളത് ഉപയോഗിച്ചിട്ടില്ലല്ലോ
ആഹ് അതേപോലെന്നെ ഓല മൊടയ്യ ഇവ് വീടിനൊക്കെ ഓല മോട ങ്ങന
പിന്നെന്തുവാ അതേപോലെ ഈ ഓല കൊണ്ടും അത് കൈതന്റെ ഇതോണ്ടൊക്കെ പായ് ഒക്കെ ണ്ടാക്കുല്ലോ ല്ലേ
ആഹ് അതെ പണ്ടൊക്കെ പായ് ആണല്ലോ ഒറങ്ങാനും കു മക്കക്കൊറങ്ങാനായാലും ആർക്ക് ഒറങ്ങാനായാലും പായ് ആണല്ലോ
ഇപ്പത്തെമാതിരി കെടക്കിം കട്ടിലൊന്നും ല്ലല്ലോ
ശരിയാണ് നമ്മളെ പഴമ നില നിർത്തി പോന്ന്ക്ക് ണ്ങ്കി ആപഴയ ആരോഗ്യ ഗ്യം ണ്ടായിന്
ഉം ഒണ്ടല്ലേ
അമ്മള്
ഉം ഉം
ഇപ്പൊ ഒരു നെല്ല് കുത്തി അതിന്റെ അവില് അത് ത്തിലോല ഭക്ഷണംന്ന് ആ നല്ല ചോറ് അവില് ആഹ്
ഉം
അയ് അവിലൊക്കെ ഇണ്ടാക്കാനു നല്ല
മാം അതിനൊക്കെ കൂടും ന്നിട്ട് കൊറചെ കിട്ടുള്ളൂ ജോലിയാണ് അവ അതെ എന്നി ട്ട് പിന്നെ മക്കൾക്
ക്ക് വകരുമ്പ അരിയാവൂലേ
ആഹ് അതെ അതെ അവര് പട്ടിണീതൊ ക്കായി വളർന്നവര് അതാണിപ്പ ഭക്ഷണം കൈ കളയുമ്പോൾ അവർങ്ങ പറയും
ആഹ് ആഹ് ക്ഷെ അമ്മക്ക് അത് ഇഷ്ടപ്പെടൂല ഓൽ ല് ഓല് ഓലെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് തൊ
ആഹ് അതെ
അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മ എതിർത്ത് പറഞ്ഞാല് നമ്മക്കതിഷ്ടപ്പെടാതെയാവ ഓലെ മാറ്റിർത്ത അവസാനം നോക്കാൻ കഴിയൂല്ല ന്നും പറഞ്ഞിട്ട് വൃദ്ധ സദൻത്ത് കൊണ്ടേ ആക്ക
അതെ അതെ അതെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അവര് ഇതാ ക്കിട്ട് അമ്മള് എന്തും നേടിട്ട് കാര്യല്ലല്ലോ അവൻ നമ്മൾ നന്നാവാൻ വാണ്ടി കാര്യം പറയ്ന്ന്
ഉം അത്ക്ഷെ ഇപ്പത്തെ തലമുറ അത് മനസ്സിലാക്ണില്ല നമ്മൾ നന്നാവാൻ വാണ്ടിട്ട നമുക്കും വേണ്ടി ട്ടാണ് ഒര് പറയുന്നതെന്ന് ഇപ്പഴത്തെ തലമുറ മനസ്സിലാക്കുന്നില്ല പൊ യം അമ്മളീ തലമുറ വരെയൊക്കെ ഏകദേശം കൊർച്ചാളുകളെങ്കിലും മാതാപിതാ ക്കളെ നോക്കും. പക്ഷെ ഇനി അടുത്ത തലമുറയൊന്നും ആരും നോക്കാനൊന്നും പോണില്ല ഉം
ഉം ഇപ്പത്തെ ഭക്ഷണെന്നെ അരിതിലെഞ്ഞെ എത്രെ താണ് വെര്ണെ ചോറെന്നെ പല വിധാണല്ലോ ഫുഡ്ഡെൻ ന്നെ അവല കരംന്ന് ആ ഒര് ചോറ്
ആഹ് നി അന്നൊന്നും അസുഖങ്ങളുംല്ലെല്ലോ ഷുഗെറ് പ്രെഷെറ് അങ്ങൻത്തൊരസുഗം അന്നില്ലെല്ലോ
ഇതേതൊര് വ്യക്തിക്ക് പ്പം ഞമ്മുക്ക് ചെ ചെയ്താലും ഞമ്ക്ക്ണ്ടാവും ഷുഗെറും പ്രെഷെറുക്കെ
സ്പെല്ലുണ്ടാവു ഓഹ് ആഹ് ഇപ്പോ ആദ്യൊക്കെ കൊർച്ച് കൊർച്ച് ഭക്ഷണും പിന്നെ അങ്ങെനെക്കെയ്ത് ഇപ്പോ കു കൂടുത ഭക്ഷണത്ത്നെ കാട്ടിലും മര്ന്നാണ് ഓരോര്ത്തര്ക്കും കയ്ക്കാണ്ടാവാ
നല്ലത് വെടം
ഊം
മ്മാക്കൊക്കെ എ കാെറേ മര്ന്നാണ് അന്നത്തെ കാൽത്തൊന്നും അതൊന്നു ല്ലല്ലലേ ഇങ്ങൻത്തെ ഇല്ലായ്കളൊന്നും ഓൽക് ഊം
ഞ്ഞ് ഇണ്ടെങ്കി തന്നെ ഈ വൈദ്യാര് അങ്ങെനേണല്ലോ കാണിക്കാ പച്ചമരുന്ന്ന്ത്ങ്കിലൊക്കെ കയ്ക്കാ അങ്ങെനെല്ലേ
അതെ
ഈ മരുന്നെന്നെ മ്മളെ രോഗികളാക്കാണ്
ഇംഗ്ലീഷ് മര്ന്നൊന്നും ഉപയോയ്ക്കാറില്ലാ പക്ഷെ ഞമ്മള് വേഗം വാന്ന് വാന്ന് മാറാന് ഇംഗ്ലീഷ് മര്ന്ന് ഉപയോയ്ക്കാണ് ചെയ്യ്ന്നെ
ആഹ് ആഹ് അതാ ഇംഗ്ലീഷ് മര്ന്നാണ് നമ്മെളെ രോഗികളാക്കാണ് അസുഖം മാറ്ന്നതിലൂടെ വേറൊരസുഖത്ത്ക്ക് അമ്മെളെ എത്തിക്ക്ണൂണ്ട് അത് അമ്മെള് മൻസ്സ്ലാക്ക്ണ്ല്ലാ
തേ അതെ
ഇപ്പൊ ഈ പാരസിറ്റാമോൾനെന്നെ ഒരുപാട് പറയ്ന്ന്ണ്ടല്ലോ പാരസിറ്റാമോള് കുട്ച്ചാല് കിഡ്നിക്ക് ബാധി ക്ക്ന്ന്ണ്ട് അതിനൊക്കെ ഇങ്ങെനെ പറയ്ണേക്കാലോ
ഇന്റെ വെല്യ മോൾക്ക് ആയുർവേദെ ഞാൻ വാങ്ങാറ് ഹോമിയോ പോയി ഇത് വാങ്ങും നല്ല മാറ്റാണ് കേട്ല്ല ശരീരത്ത്ന്
ആഹ് ഹോമിയോ മര്ന്നൊക്കെ നല്ലെതാ
രണ്ടായ്ര്ത്ത്യേ
ആഹ്
അത് കുടിക്കൂല്ലാ അപ്പ അങ്ങെനെ ഞ്ഞ്പ്പ എന്ത് വയ്യായണ്ടെ ഹോമിയോ മര്ന്ന് വാങ്ങും
ഹോമിയോ മര്ന്നാവുമ്പം പിന്നെ കുട്ട്യാൾക്കും ഇഷ്ടാവോലലേ മ മധ്‌രള്ളെത് ആഹ് അതെ
ഉം
അന്നട്ടും മക്കളൊക്കെ ഒറങ്ങിയോ
ഇല്ലേ ഒറങ്ങിട്ടില്ല അവിടെ പഠിക്കെണ്ട്
ആഹ് കൊറേ സ ഇനി എപ്പളാ ഭക്ഷണം കഴിക്കാ
ഭക്ഷണം എട്ടര മണിയൊക്കെ ആകുമ്പ കഴിക്കും അതോളം പഠിക്കും പിന്നെ കൊറച്ചേരം കളിക്കും അന്നിട്ടക്കേ ഒറങ്ങാറുള്ളു
ആഹ് ലേറ്റ് ആയിട്ടാ അപ്പോ ഈ നേരം വൈകി ഒറങ്ങിയാ നേരത്തെ എണീക്കോ
ഇല്ല അത് ബുദ്ധിമുട്ടന്നെയാണ്
ആഹ് മദ്രസക്കൊക്കെ പോണില്ലേ
മദ്രസ ഏഴ് മണിക്കാണ് നേരത്തെ ഒന്നും പോകണ്ട ഒരാളെ പോകുന്നൊള്ളൂ
എന്നാലും ഏഴ്മണിക്ക് പോകണം എന്നുണ്ടെങ്കില് ഒരു ആറ്മണിക്കെങ്കിലും എണീക്കണ്ടേ കാലത്ത് പോ
അതെ ആറ് മണിക്ക് പിന്നെ പോകുമ്പോ ഭക്ഷണോന്നും വല്ലായ ചായ ബിസ്കറ്റ് അങ്ങനെ ചെറുകടി എന്തെങ്കിലും കഴിക്കും അന്നിട്ടാണ് ഭക്ഷണം കഴിക്ക പിന്നെ സ്കൂക്ക് പോണം ഉം